ആഹ് കേൾക്കണില്ലേ
കേൾക്കുന്നുണ്ട് ഓക്കേ ക്ലിയർ ക്ലിയർ ഉണ്ടല്ലോ അല്ലേ
ആ ഉണ്ട്ണ്ട് ചിലപ്പോനിടക്കൊന്ന് ബാ ഉണ്ട് തോന്നണ്ട്
ആ ആ ആ അത് റേഞ്ചിന്റെ പ്രശ്നമാണ് ഈ വൈഫൈ ഞങ്ങൾക്ക് ഇവിടതായ മഴ നല്ല ശക്തിയില് മഴ പെയ്ത് കഴിഞ്ഞാല്- വൈഫൈ പോകും പിന്നെ ഇടിയെട്ടിയാലും പോകും എന്നിട്ട് പിന്നെ ചിലപ്പോ ത- കൊടുക്കുംകൊട്ടി കൊടുക്ക- ഇപ്പൊ വേണ്ടിരും ഉം അങ്ങനെയൊക്കെ ഉണ്ട് ഞാനും തന്നെ ഫോണില് നെറ്റ് അങ്ങനെ കയറ്റലില്ല വൈഫൈ ഉള്ളത് കൊണ്ട് പക്ഷെ കോളിൽ അറിന്ന ആൾക്കാ- അരണവർക്ക് എന്താ വെച്ചാല് വാട്സ്ആപ്പ് കോള് ചെയ്തോളും അറിയാത്തവർക്ക് ഫോൺ എടു വിളിക്കുമ്പഴാണ് ഗതിയേട് ആ ഫോണ് കട്ടായി കയിഞ്ഞ് കിടക്കാവുമ്പളേ കഴറ്റലില്ല ഞാൻ ഇപ്പ ഇപ്പൊ എന്തേലും നാളപ്പോ ഞാൻ സ്കൂള് തൊറക്കണന്ന് സ്കൂള് തൊറക്കണതാ ആഹ് ഞങ്ങളൊരീസം ഇങ്ങനെ ഇ വിടെ പോയിരുന്നു ബീച്ചി പോയിരുന്നു ബീ പോവാൻ വേണ്ടിട്ട് അന്നട്ട് ഞാന് രാവിലങ്ങനെ വണ്ടിട്ട് എന്താ പറയാ ആ അപ്പൊ അന്ന് കയറ്റിയതാണെങ്കി ഇപ്പഴൊന്നും കയറ്റൂല ഒരു രണ്ടു മാസത്തോളം കട്ടായി കിടക്കായിരുന്നു. പക്ഷെ ആവശ്യം നടക്കുണുണ്ട് നേ ഉപയോഗിക്കാൻ കഴിയുന്ന് എല്ലും കഴിയണണ്ട്. ഇനിപ്പോ ഒരു വീട്ടില് രണ്ടും മൂന്നും ഫോണായി കഴിഞ്ഞാലേ നമുക്ക് കയറ്റിലൊന്നും നടക്കൂല. മാസം ന്ന് ഒരു മാസത് തെകയില്ല ചെലത് ഇരുപത്താറോസം ഒക്കെള്ളൂ
ആ അത്ര ഇണ്ടാവുള്ളൂ ഇരുപത്താറ് ഇരുവത്ത അതെ അതെ അത് നല്ല ഇതുണ്ടല്ലോ
ഉം പിന്നെ നിങ്ങള് നിങ്ങളൊക്കെ അവിടെ എന്താ ചെയ്യണ് വൈഫൈയും
വൈഫൈ ണ് വീട്ടില് ഇവിടല്ല പക്ഷെ അടുത്തൊക്കെണ്ടേനി അപ്പൊ അടുത്ത വീട്ട്ന്നാ ഇട്കല്. പിന്നെ എന്താ വെച്ചാ ഞാപ്പം ഫോണില് കയറ്റും ഇച്ച് ചെറിയൊരു ക്ലാസുള്ളതോണ്ട്
ആഹ് ആഹ് അപ്പൊ സൂമിന്റെ ക്ലാസ് ഉണ്ടാവുല്ലേ ഉം ആ ആ ക്ലാസ് കഴിയാറാ തൊടി കൊറെയായോ തുടങ്ങി ട്ട് ഉം മൂന്ന് മൂന്ന് മാസായി ക്ലാസ്ടുക്കാൻ തുടങ്ങിട്ട് ലേ അത് ശരി ഉം എത്ര പേർക്കുണ്ട് എത്ര പേർക്ക് ക്ലാസ് എടുത്ത് കൊട്ക്ക്ണ്ട്
ഇപ്പൊ രണ്ടു പേര്ത് കഴിഞ്ഞു ഇപ്പം പുതിയ ഒരാള്ത്
ഒരെ ഒരു സമയം ഒരാൾക്കാണോ ക്ലാസ്ടുത്ത് കൊടുക്കുന്നേ
അതെ അതെ ഒരു ടീച്ചർ ഒരു കുട്ടിയായിട്ടാ അമ്മക്ക് എത്രയും കുട്ടികളെ എടുക്കാം പക്ഷെ നമുക്ക് ടൈമേ മക്കളെയും വരെ പഠിപ്പിക്കല് എല്ലാം കൂടിയത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല അപ്പൊ പിന്നെ ഒരു മണിക്കൂറോ ക്ലാസ്സ
ആ ടൈം എപ്പഴാ എട്ത് ഇട്ത്ത് കൊടുക്കല് രാത്രിയോ
രാത്രിയാണ് എട്ടെ റ്റു ഒമ്പതാണ്
ഞമ്മള മക്കക്ക് പറഞ്ഞ്ടുക്കുന്ന സമയ
അതെ അതാണ് പിന്നെ എല്ലാർക്കും അതന്നെ എന്താ വച്ചാല് സ്കൂൾ കുട്ടിളായാൽ സ്കൂൾക്ക് പോണം കുട്ട്യേളല്ലേ
ആ ബേയ്സാണോ എടുത്ത് കൊട്ക്ക്ണേ ഉം എത്രാം ക്ലാസ് നല്ല കുട്ട്യാ
എട്ടില് പഠിക്കണാണ് ഇപ്പയട്ത്ത് മൂന്നു രണ്ടും അത് തന്നെയാണ് ഓഹ് ഇത് എടുത്ത് ഇത് എടു
എട്ടിലെ കുട്ടികളൊക്കെ കു ട്ടി വലിയ കു
അത് മാക്സ് ഒന്നുല്ല അത് ഇപ്പം ഇംഗ്ലീഷില് നബിസിനെ ശരിക്ക് പറ
ക്ക് വയ്യാ
എന്ന് ഞാൻ ആ എന്നിട്ട് ഞാനേ സൗ സോ സൗണ്ട്സ് ഒന്നു ഒന്നും അറിയില്ല എ ബി സി ഡി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോ റിയില്ല പിന്നെ അതാപ്പം ജെ പിന്നെ യുവോ ഐ അങ്ങനെ ചെറിയ ലെറ്റേഴ്സ് ഒന്നും അറിയണനില്ല ആഹ് അത്ഭുതപ്പെട്ട ട്ടെ
ഏഹ് അപ്പൊ ഈ കുട്ടികളെ രക്ഷിതാക്കളൊക്കെ പഠിച്ച സ്കൂളിലേക്ക് പറഞ്ഞായി എങ്ങനെ മാറ പഠിപ്പിച്ചെടുക്കാഞ്ഞിട്ടാണല്ലോ ലെ ആ ഞമ്മള് തുടക്ക തില് നോക് കഴിഞ്ഞാൽല്ല കെത്യേട് ങ്ങട്ട് കൊ ച്ച് കയ്ഞ്ഞാലേ ബേസി കിട്ടികയ്ഞ്ഞാ കഴി പിന്നെ അയ്ന്റെ പിട്
ആ കൊഴപ്പല്ല ത്യാ മതി ക്ഷെ ഇതതല്ല ഇത്പ്പോ തിന് മുമ്പ്ട്ത്ത കുട്ടിക്കു അങ്ങൻ തന്നാണ് ക്ഷെ ഓന്പ്പം ലെവലായി ഞ് അട്ത്തൊന്നുംപ്പോ ലെവലായി പിന്നെ ഓന്സ് വീണ്ടും ഇട്ക്കണന്ന് ഓന്റെ മ്മാക്ക് ആഗ്രഹണ്ട് പക്ഷെ ഫീസ് അല്ലോ ണ്ട് അർഞ്ഞ് അവരെ ആ സ്ഥാപനത്തില് അതോണ്ട് അവരങ്ങനെ അങ്ങനെ തലെ നമ്മക്കും ബെനഫിറ്റ് ണ്ടാവും കൊർച്ചു കൂടി ഏണിംഗ്സ്ണ്ടാവും പക്ഷെ അവർക്ക് ഫീസ്ണ്ട് പർഞ്ഞാണ്ട് അങ്ങനെ
ഉം അയ് ഞമ്മളൊരു കുട്ടിക്ക് ഇട് ട്ത്തൊട്ത്ത് ബേസ് ണ്ടാക്കി കൊട്ത്തയ്ഞ്ഞാല് എന്താച്ചൽ ഒരു പിന്നെ അതിന് ബാക്കി
ഈ സ്ഥാപനത്തിന്റെ കീഴിലാകുമ്പോളേ നമ്മക്ക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഇടുത്ത് കൊടുക്കണം ന്നാ പിന്നെ നല്ലതാ നമ്മുക്ക് അത്ര ഫീസ് വാങ്ങും വേണ്ട
അന്നാ അങ്ങനെ എടുത്തൊടുത്തുക്കൂടെ
പ്പത്തന്നെയും
അങ്ങനൊന്ന് ചോദിച്ച് അങ്ങനെ ചോദിച്ചു നോക്കണ്ടേ ഞാൻ വാണെ ഞാന് ഞാന് അതില് നേരിട്ടുള്ള നേരിട്ട് ഞാന് നേരിട്ട് എടുത്ത് തരാം പിന്നെ എന്താ പറയാ ഫീസ് അങ്ങനക്കെ പറ
അതങ്ങനെ പറഞ്ഞാല് പക്ഷെ ഞങ്ങൾക്കത് ഒരു എഗ്രിമെന്റ് ഉണ്ട് അതില്- പറഞ്ഞ എന്താ വെച്ചാല് ഇല്ല ഓര വ ട് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ സ്റ്റുഡന്റ് ആയിട്ട് നമുക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ഒന്നുംല്യ അതിന്റെ ഇടയിൽ വേറൊരാളുണ്ട് ന എന്തിണ്ടെങ്കിലും ആ ആ കുച്ച പറയന്നവർക്ക് അവർക്കാണ് നമ്മള് വെറുതെ ചെയ്യണ്ടിത് ഒരു വഴി ഇതാക്കാണ് പിന്നെ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല ഇവനക്കെ ഇതൊക്കെ എഴുതി നമ്മള് ഇതാക്കി കൊടുത്താന പിന്നെ നമ്മ- റൂള് തെറ്റിക്കാനും പാടില്ല അങ്ങനെയൊക്കെല്ല അതല്ലേ പറഞ്ഞത് നഷ്ട്ടാണേ അതാ അങ്ങോട്ട് ഇന്നലെ ഞങ്ങള് എല്ലാരും കൂടി പി ടി എസ് ഒക്കെ ഒരു മീറ്റ് വെച്ച് എന്നിട്ട് അയില് പറയ്യാണ് ഞമ്മള് എഫേർട്ട് എല്ലാ ഫുള്ള് എടുക്കണ്ട് പക്ഷേ നമുക്ക് അതിനനുസരിച്ച് ഏർണിങ്സ് ഒന്നുല്ലാ അവരെ ചെലേ കു തീരെ പിന്നെ ശ്രദ്ധയില്ലാത്തവരാവും. ചിലവര് അങ്ങനെ എങ്ങനെ ഇരിക്കണൊക്കെ നമ്മള് ലെവലാക്കി കൊണ്ടുവരണ്ടേ? നമ്മള് ചെയ്യാനുള്ളത് വിട്ട് കൊടുക്കണം അത് നമ്മള് സ്വന്തം ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മളൊന്നൊന്നും എടുക്കാനല്ല. ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ക്ഷേ നഷ്ടം തന്നെ വെറുതങ്ങനെ ആവണ്ടാ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ കൊടുത്ത ക്യാഷ് കി ട്ടുണ്ടായി
ആ അതെ കൊടുത്തത്രയും ഇത് കി
ഇല്ലില്ല്യ കുറച്ചു നേരായിട്ട് ആയിട്ടില്ല ഫസ്റ്റ് സാലറിന്നെ കേറിയിട്ടില്ല എ എന്നാണാവോ പതിനഞ്ചാം ന്തിയേന്നൊക്കെ പറയ ണിണ്ട് അയിന് മാത്രൊന്നും ഇല്ല്യ
ഉം അത്ശരി ആ ന്നാലും മുക്ക് എന്തേലും ഒരാൾക്ക് എന്തേലും പടഞ്ഞുല്ലോന്ന് പഠിച്ച നമ്മക്ക് ഒരു സമാ അയി ന്റെ മനസ്സിക്ക് ഒരിതുണ്ടാവാല്ലോ ഒരു സംതൃപ്തി ഉണ്ടാവോലേ ആ അതാണ് അ സംഭവം ത്തില്
അതിന്റെ ഓരോ കുട്ടികള് ര താകള് പറയോ ഇവരെ ഒ അങ്ങലെ വായിച്ചു കയുമ്പോ ഭയങ്കര ഇതാണ്
ആ നമ്മക്കൊക്കെ കേൾക്ക സന്തോഷാണ് നമ്മള് എന്ത് ചെയ്യോ ഇതിൽ ആരെങ്കിലും ഒരാൾ പഠിച്ച്ഞാൽ നമ ത്ര ഇതാണല്ലോ നമ്മൾ അയിന് നമക്ക് അതിന്റെ ര് തൃപ്തി നമുക്ക് കിട്ടും ഉം അല്ല ഓരും തന്നെ ഒന്നും അറിയാഞ്ഞിട്ടല്ലേ ഇപ്പൊ ഓർക്ക് പറഞ്ഞ് കൊടുക്ക കാന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് എന്താ വെച്ചാല് ഈ എട്ടാം ക്ലാസ്സിലൊക്കെ എത്തിയ കുട്ടികൾ എന്ന് പറഞ്ഞാല് എന്താച്ച തീരെ വിട്ട വീട്ടിന്ന് ശ്രദ്ധല്ലാഞ്ഞിട്ടാണ് അങ്ങനെ അല്ലെങ്കിൽ എ ബി സി ഡി അറിയാഞ്ഞാൽ എന്താ അത് കുട്ടികള ആരും സ്കൂൾക്ക് പറഞ്ഞയക്ക വൈകുന്നരം വരിക വീട്ടിന്ന് ഒരു തിരെ നോക്കാഞ്ഞിട്ടില്ലേ പിന്നെണ്ടാവും അങ്ങനെ തീരെ കുറച്ചൊക്കെ ബാക്ക് വേഡ് ബാക്ക്വേഡ് പഠിക്കാനന്ന് മെന്റലി ആയിട്ട് കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും ഓര്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല പക്ഷെ നമ്മള് പറഞ്ഞുകൊടു മനസ്സിലാവുണ കുട്ടികളാണെന്ന് വെച്ചാ അവർക്ക് മനസ്സിലാത്ത കുട്ടികളാവില്ലല്ലോ
അപ്പൊ അതൊക്കെ ഏകദേശം നോർ അത തന്നെയാണ് ഇപ്പൊഈ അടുത്തതൊക്കേഷം അങ്ങനെ ഇതൊന്നുമില്ല
ആ നോർമലായ കുട്ടികൾക്കെ ആ ആയ് ശരിയാണ് കുട്ടികള് നമ്മള് നോക്കണം നമ്മള് ആരെ കുട്ടികളെയും മതി കൊക്കമ ദൃഷ്
പിന്നെ എന്താ വെച്ചല് ഇപ്പ ഈ ഓൾപാസ് ആയിട്ടാണ് ഒന്നാമതി എട്ട് വരെ ഇങ്ങനെ പോവോലോ.
മ് മ് ഇപ്പോ ഓൾ പാസ് ഇല്ലല്ലോ എല്ലാ ക്ലാസിലും മ് അങ്ങനെ ആകുമ്പോ തോൽക്കും.
ആ അതന്നെ നല്ലത് എന്നലല്ലേ കുട്ടിക്ക് എന്തെങ്കിലും രണ്ട് അക്ഷരം തിരിയൊള്ളു. ഇതിപ്പോ കുട്ടികളെ കുട്ടികക്കും അറിയാല്ലോ പഠിച്ചില്ലെങ്കിൽ ജയിച്ചല്ലോ എന്നുള്ള
ആ അതാണ് എക്സാം ആവുമ്പോ എന്താ പറ ആ അവ് പഠിച്ചിട്ടില്ലെങ്കി അങ്ങനെ എന്തായാലും ജയിക്കും ഫുൾ പാസാണ്. അതന്നെ ആ കു കുട്ടികൾക്ക് അങ്ങനെ മെന്റാലിറ്റി വന്നു. അതാ ഇള്ളത്. ഒരിക്ക വന്ന കഴിഞ്ഞാ പിന്നെ നമ്മള് പറഞ്ഞിട്ട് കാര്യല്ല. നളെയ നമ്മള് നോ ക്ക നമ്മളെ മക്കളെ നമ്മള് നോക്ക.
അതെ ഇന്നത്തെ കാലത്ത് പറ്റൂല്ലല്ലോ പഠിപ്പില്ലത്
ഉം
എന്താ ആശ്യത്തിന് ജോലിയില്ലാതെ ആർക്കും ആരെയ്യും
ജോലിയന്നാ ഇപ്പം ഇപ്പൊക്കെ എന്താ വച്ച പഠിച്ചി ന്നെറാങ്ങിയിട്ടും കാര്യഇല്ലേ അതുകടുപ്പ നല്ല നല്ല കോമ്പറ്റീഷൻ ആണ് എന്താണ് വെച്ചിട്ടപ്പൊ ഞങ്ങള് അവിടൊരു സ്കൂളില് പിന്നെ എന്താണ് എ പറയാ എന്താ പറയാ അവിടെ ഡെയിലി വേജന് ടീച്ചേഴ്സിനെ സ്ഥിരയിട്ട് ഒരു ആഞ്ചേ എട്ട് വർഷയിട്ട് അടെ ടീച്ചേഴ്സ് ഇണ്ടായിരുന്നു പക്ഷെ അവര് പി എസ് സി ലിസ് റ്റില് ഇണ്ടെന്നൊക്കെ പറഞ്ഞു പി എസ് സി ലിസ്റ്റും പിന്നെ അവരെ എന്താ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് ശരിക്കിനും പിന്നെ ഏത് പഞ്ചായത്താണെന്ന് വെച്ച ഒക്കെ നോക്കിയിട്ടാണ് അവരെ ശരിക്കും എടുക ഇപ്രാവശ്യം എന്താ വച്ചാല് അവരെ ആ ആ ആൾക്കാരന്നെ എടുത്തു എടുത്ത കഴിഞ്ഞ് സ്കൂൾ തുറക്കണന് തലേന്ന് നാല മണിയ ആകുമ്പോൾ അവർക്ക് പിന്നെ വിവരാവകാശ നിയമം വന്നു സർക്കുലർ വന്നു അതായത് എക്സ്പീരിയൻസ് നോ കാനേ പാടില്ല റാങ്ക് ലിസ്റ്റിലുള്ള ഫസ്റ്റ് ലിസ്റ്റലുള്ളവര് എന്തമിക്കണം പറഞ്ഞ കേട്ട് ഇപ്പ അവിടെല്ല രണ്ടാളും പോയി ഭയങ്കര സങ്കടം അവിടെത്തെ ടീച്ചേഴ്സിന്- സങ്കടം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഒരു വേറൊരു സ്കൂൾ അവർക്കിനി കിട്ടിയിട്ടുല്ല അങ്ങനെയും പറയണണ്ട് വേറെ സ്കൂൾ അവർക്ക് കിട്ടണില്ല കാരണം വച്ചാ അവര് ഇവിടെ ജോയിൻ ആയതല്ലേ ജോയിൻ ആയി വേറെ സ്കൂൾക്ക് നോക്കിയതുല്ല അങ്ങനൊക്കെ പറയണ്ട് അതാ പറഞ്ഞത് ഇപ്പൊ നമ്മള് പഠിച്ചിറങ്ങി നല്ലയിതാണ്
മ്പ തോരോ ഭാഗ്യ
ഉം ബാ ഉം ബാ ഞാണ് അതെന്നെറണെത് പിന്നെ മറ്റ് റെക്കമെന്റേഷൻ പറ്റിരുന്ന് ഞ്ഞിപ്പത് പറ്റൂല
ആ ആഹ് അന്നെ ഓരോ സർക്കാരും ആ ആഹ് ഓരോ രോ നിയമങ്ങള് വരു ആണ്
ആഹ് അതാണ് ഓരോ വർഷം ഓരോ നിയമങ്ങള് വര പഠിക്ക ഈ ലിസ്റ്റില്ള്ള കു കുട്ട്യക്ക് പ്പോ ഒരു വർഷമായിട്ട് നിയമനം കൊട്ത്തിടുട്ടില്ല ന്ന് പറഞ്ഞപ്പ പിന്നെ ഒർക്കൊന്ന് ഒരു വർഷം കഴിഞ്ഞു ലിസ്റ്റന്റെ കാലം അ ആകെ മൂന്ന് വർഷമല്ലേ ഉണ്ടാവുള്ളു ഇനിയിപ്പോ- രണ്ടാമത്തെ വർഷായില്ലെ ഇനിപ്പോ ഓരിക്ക് ദി ഇങ്ങനെങ്കിലും കിട്ടാഞ്ഞെ പറ്റൂലല്ലേരി ച്ചിട്ടേ
അതെ അതെ ച എല്ലാ അല്ലാരുടെ ഭാഗത്തന്ന് നോക്കുമ്പോഴും അതൊരിതന്നെയാണ് ഓരോരുത്തർ നമ്മുക്ക് നമ്മൾടെ എന്നിള്ളതാണ്.
ആഹ് നമ്മക്ക് നമ്മളത് വലുത് ഓരിക്ക് ഓരിത് വലുത്. അതാണ് അങ്ങനെയൊക്കേണ് കാ ര്യങ്ങള് പഠിക്കന്നെ വേണം. പഠിക്കാത്തത് രക്ഷയില്ല മുന്നോട്ട് പോവൂല. ഞാന് ഇന്നലെ എന്റെ മോൻ്റെ സ്കൂളില് ഓലിക്ക് ഇന്നലെ അവിടൊരു അവാർഡ് കൊടുക്കലിണ്ടായിരുന്നു. അപ്പവിട അവിടെ കൊറച്ച് കൊറച്ച് ദൂരം ഇവിടുന്ന് കൊറച്ചങ്ങോട്ട് പോണം. ഒര് ഒരു പത്ത് പന്ത്ര പ ത്ത് കിലോമീറ്ററ് ദൂരം. അവിടെ സ്കൂളില് വെച്ചിട്ടാ പോയിരുന്നു. അത് അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു അവാർഡാരുന്നു മുദ്ര എന്ന് പറയും ബെറിട്ടോറിയം. ആപ്പ് ഉം അപ്പൊ അയിന് പോയിരുന്നു അവാഡാണ് കിട്ടിണത് ആഹ് വ്യക്തി ആ ട്രോഫിയൊക്കെ കി ഇന്നലെ കൊണ്ടന്ന് രാത്രി വൈന്നേരായിണ് ഞങ്ങളെത്തിയപ്പം
ഓ
പിന്നെ എന്താ വേറെന്താ വേറെന്താ?
അത്യാവശ്യം ഒന്നുല്ല
ഓ ന്നാ ആയിക്കോട്ടെട്ടോന്ന് ഷ്
ആ അഹ് ന്നാ ശരി